ഹലോ
ആഹ് ഹലോ
ആഹ് ആ കേൾക്ക്ണ്ടോ
ആഹ് കേൾക്ക്ണ്ട്
ഏ എന്താ അ ഒക്കെ നല്ലന്നെ ഇന്ന് മഴയൊന്നും ഇല്ലല്ലേ അവിടെ മഴയുണ്ടോ
ഇന്ന് ഇല്ല മഴയില്ല ഇന്ന് ഇന്നലെ ഒക്കെ കൊറവന്നെ
ആഹ് അങ്ങൻത്തന്നെ ഇല്ല ഇന്നും ഇന്നലിം കുറച്ച് കുറവുണ്ട്
ആഹ്
ഉം രണ്ട് ദിവസം മുമ്പൊക്കെ ഭയങ്കര മഴയായിരുന്നില്ലേ.
ഓ നല്ല മഴയേനി
ആഹ് ഏതൊക്കെ ജില്ലകൾകൊക്കെ അവധി ഒക്കെ കൊടുത്തീനി ആഹ്
ആഹ്
ഒക്കെ കുടി എന്താ ഉണ്ടാക്കിയെ രാവിലെ
രാവിലെ ഓട്ടട
ആഹ് ആഹ് ആഹ്
നിങ്ങളെന്താ ആഹ് കറി ഉണ്ടാക്കും. കറി ബീഫ് ഉണ്ടായ്‌നി അതും
ആഹ് ആഹ് ചെല വാത്ത്ക്കൂടെ അയ്ക് തേങ്ങാ പാല് ഒ ച്ചാണ്ട് കൈക്കല് പറഞ്ഞേക്ക ഓട്ടടേക്ക്
ഏഹ് ഞങ്ങൾ ഇവിടെ കടലക്കറി അങ്ങനെ
ആഹ് ഞാനും അതന്നെ ഞാൻ കടല അല്ലെങ്കില് ഒന്നും ഇല്ലെങ്കിൽ ചട്ടിനി എങ്കിലും ഉണ്ടാക്കിയാണ്ട് കഴിക്കും അല്ലാണ്ടെ തേങ്ങാ പലൊന്നും ഒഴിച്ച്കാണ്ട് കഴിക്കാൻ കഴിയൂല ആ
അഹ് ഓരോ ഭാഗത്തക് ആണല്ലേ
ആഹ് ആഹ് ചെല ഭാഗത്ത്ക്ക് പിന്നെ തേ ബീഫ് ഇതൊക്കെ വെക്കുമ്പോ ബീഫൊക്കെ വെക്കണേക്ക് തേങ്ങാപ്പാൽ വെച്ച് കഴിക്കും എന്നൊക്കെ പറയല്ലോ ഞ ഇക്കൊക്കെ പറഞ്ഞാ അയിക്കൊക്കെ തേങ്ങാ പാല് ഒഴിച്ചുമ്പോ പിന്നെ അതിന്റെ ഇതട് പോവലാ ബീഫ് വരട്ടിഎയ്ന്റെ അ ഇണ്ടാവൂലല്ലോ ആഹ് ഞങ്ങള് അത് പറയും
തൊക്കെ ഓരോ ഭാഗത്ത്ക്ക് ഓരോ ഇതാണല്ലോ
ആഹ് ഞാന് ഇവിടെ ദോശയേനി ദോശയും ചെറുപയർ കറി
ആണ് ആഹ് അത് ശരി
ആഹ്
പിന്നെ ഉച്ചകേക്കുള്ളൊക്കെ റെഡി ആക്കിയോ
ആഹ് ഉച്ചകേക്ക് കുട്ടികള് സ്കൂൾക്ക് പോകുമ്പോത്തിനേ ഓൽക്കുള്ള ചോറ് ഉണ്ടാക്കീനി അപ്പം പിന്നെ അതന്നെ ഇണ്ട് ഇന്ന് സോയാബീൻ എടുത്തുകാണ്ട് അയോണ്ടാട് ബിരിയാണി ആക്കി വെച്ചക്കാ സോയാബീൻ ബിരിയാ
ഓല് ഭക്ഷണം കൊണ്ട് പോകലാ
ആഹ് കൊണ്ടോവലാണ് സ്കൂള്ക്ക് കൊണ്ട്പോവലാണ്
ആഹ് അത്ശരി അപ്പൊ എന്നും വാണ്ട്യേരുല്ലേ രാവിലെന്നെ ആവൊല്ലോ ഒക്കെ.
ആഹ് രാവിലെന്നെ ആവ്വേ. പിന്നെ അത് കഴിഞ്ഞാ പിന്നെ ഫ്രീ ആവും രാവിലെ ഒരു തെരക്കായിരിക്കും.
ഓല് പോയോ?
പോയി ആഹ് പോയി.
ഉം അത് ശരി. ഞങ് ആഹ് പോയാ പിന്നെമ്മ ക്കോ ഇങ്ങനെ വീട് ക്ലീൻ ആക്കലും അങ്ങനെ ഓരോ പണിയെന്നെ. ആഹ് സാവധാനം ഇടുത്താ മതിലെ.
ആഹ് അങ്ങനെന്നെ ചെയ്യല്. പോയി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പണിയങ്ങനെ ഇട്ക്കും. പോണ വരെ ങ്ങനെ ഒഴിവുംണ്ടാവൂല.
അതന്നെ.
ഹ്മ് എന്താ ഇണ്ടാക്ക്യേന്ന് ഉച്ചക്കെക്കെക്കായോ?
ഉച്ചക്ക് അതന്നെ ബീഫ് രാവിലെന്നെ ഇണ്ടാക്ക്യോണ്ട് ഇഞ് പ്പ അതൂണ്ട്. പിന്നെ മുരിങ്ങന്റെല ഇട്ത്ത് അത് ഇണ്ടാക്കണം.
ഏഹ്.
പ്പേര്യാക്കീട്ട്.
ആഹ് ഉ ഉപ്പേര്യാക്കീട്ട് ല്ലേ ആഹ് ആഹ് ആഹ്. ആഹ്.
പിന്ന അങ്ങനെ പിന്നെ ഉച്ചക്ക് ഞാ നെന്നെ ണ്ടാവൊള്ളു അപ്പം പിന്നെ മക്കള് രാത്രി ഓലൊക്കെ വെരും. ഒറ്റക്കാവുമ്പോ പിന്നെ എന്തെങ്കിലൊക്കെ മത്യല്ലോ.
ക്ഷണം കഴിക്കാനും തോന്നൂല.
തോന്നൂല ഉം. നമ്മക്ക് എല്ലാരും ഇണ്ടാവുമ്പം പിന്നെ ആഹ് ഇണ്ടാക്കാനും തിന്നണെങ്കിലൊ ക്കാള് വേണം.
ആഹ് ആഹ്. അടുത്തൊക്കെ വീടാളൊക്കെണ്ടോ?
ആഹ് സ് ഓഹ് വീടൊക്കെണ്ട് ഞങ്ങള് ഇതാണ്. ഗ്രാമങ്ങളില്. അങ്ങൻത്ത സ്ഥല അഹ് വീട്കളൊക്കെ അട്ത്തട് ആഹ് വീട് ആഹ്
ആഹ്
ഇപ്പ പിന്നെ പണ്ടത്ത മായിരി അങ്ങനാരും
അങ്ങട്ടും ഇങ്ങട്ടൊന്നും ഇല്ലല്ലോ. ഒക്കെ എല്ലാരും ഫോണും ഒ ക്കേയ്റ്റ് അങ്ങനെ ഇരിക്കാ ആഹ്. ആഹ് അതന്നെ ആർക്കും ടൈമില്ല. ഇഞ്പ്പ എന്തെ ങ്കിലും ഉണ്ടെങ്കില് അത് ഫോണ് കൂടെ പറയാന്നല്ലാതെ,
അഹ് ഒരു വീട്ടിന്നന്നെ ഒരു വ പറയില് ഫോണ്ക്കല്ലേ. ഒരു റൂമ്ന്ന് ഒരു റൂമ്ക്ക്‌ ഫോണില് പറ്യാ.
ആഹ്. ആഹ് ഞാനന്നെ ഇവടാരെങ്കിലൊ ക്കെ വന്നാല് മൊകൾക്ക് പോയാല് ഇപ്പൊ നാത്തൂന്മാരൊക്കെ വന്ന അവരൊക്കെ വന്നാല് മൊകൾക്ക് പോയ്ണേച്ചെങ്കില് ഞാൻ ഇവട്ന്ന് അട് ടീന്ന് ഫോൺ വിള്ച്ചലാ. എണി
കേറി പോയാ ഫോണിലായാ ഓല് വേം കാണും.
കാണും ആഹ്. കേറിപ്പോയാ പിന്നെ വിളിച്ചാലും ചെലപ്പം വിളി കേക്കൂല. അപ്പൊ പിന്നെ വേം ഫോണ്ന്ന്,
അതന്നെല്ല ഈ കാലം പോയ അവസ്ത്തേണ് കാലത്തിനനുസരിച്ച് എല്ലാരും ഇങ്ങനെ ചെയ്യുന്ന
മാ മാറികൊണ്ടിരിക്കാണ് പറയും അങ്ങനെ എന്താപ്പ ചെയ്യലെ ഇവിട ഉമ്മേക്കൊള്ളകൊണ്ട് ഉമ്മ പറയ്‌ പറയും ഞങ്ങളൊക്കെ കാലത്ത് ഭയങ്കര സ്നേഹാ യിരുന്നു തമ്മില് അങ്ങട്ടും ഇങ്ങട്ടും ഒരു പാത്രത്തിന്ന് ഭക്ഷണം കഴിക്കാ അങ്ങനെയ്നു ഇപ്പെന്താ ഇപ്പൊ ഒരു പാത്രത്തിന്ന് ഒന്ന് തോ ഒന്ന് ഒന്ന് അങ്ങട്ട് എട് ആഹ് ഒന്നൊന്ന് തോണ്ടിയാ പിന്നെ ആർക്കും അത് വേണ്ടല്ലോ ഇപ്പൊരു ബാക്കിയുണ്ടെങ്കിലും കൂടി ആർക്കും മാറാ ആഹ് ആയിട്ട് പോകും അതാണ് ഇപ്പത്തത് പറയ് അന്നത്തെ ഇതൊക്ക ഭയങ്കര തേനു ഉം എന്ത്‌ണ്ട
പണ്ട് പിന്നെ വ്ലെ പിന് വന്ന് ആഹ് ഭക്ഷണം അങ്ങനെ യ്നല്ലൊ ഉണ്ടാക്കലും ഒക്ക സാധനങ്ങലും ഇപ്പത്ത മാതിരി
ആഹ് അതൊന്നുല്ല ഇമ്മന്നെ പറയും ഏതെങ്കിലും ഉണ്ടാക്കിയാല് അത് ഞങ്ങ ഞങ്ങള് എല്ലോട്ത്ത്ക്കും കൊടുക്കും ഒരു പിന്നെ ഈ നാല്ക് കോഴിക്കളുണ്ടല്ലോ വീട്ടില് വളർത്തണ കോഴിക്കളെല്ലല്ലോ നാടൻ കോഴിക്കൾ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ